ഹലോ കേൾക്കുന്നുണ്ടാ
കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളേ
സുഖാണ് സുഖാണ് ഫുഡൊ ക്കെ കഴിച്ചോ
ആഹ കഴിച്ചു അയൻ ചെയ്യാന്
അയെൻ ചെയ്യേ
ആഹ നാളെ ക്ലാസ്സ്‌ ഉണ്ട്
ശരി തലേന്ന് ഇസ്തിരി ട്ട് വെക്കലാണോ തലേന്ന് ചെയ്ത വക്കലാണോ
ആ രാവിലെ ണീറ്റ സമയണ്ടാവില്ല അപ്പൊ
ഒലും പോുന്നുണ്ടാ
ഇല്ലപ്പോ കൊറച്ചീസായ്‌റ്റ് ഒരു മാസത്തിന്റെ അടുത്തായി സ്റ്റിച്ചിംഗങ് ക്ലാസ്സിന് പോകണ്ട് അപ്പൊ രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് മണിവരെ ഉണ്ടാവും അപ്പൊ മോർണിംഗ നമ്മള് ഫുഡ് ഉണ്ടാക്കല ലഞ്ച് കൊണ്ടു പോോണല്ലോ
ആ അപ്പൊ രാവിലെ തിരക്കായിരിക്കും അല്ലേ
ഉം രാവിലെ തിരക്കായിരിക്കും അപ്പൊ അയന് ചെയ്യാനുള്ളത് ചെയ്ത് വെച്ചാ നിങ്ങെലെന്താ ചെയ്യണ
ഇല്ല ഞാനൊന്നിനും പോണന്നില്ല അങ്ങനെ ഹൗസ് വൈഫ ആയിട്ട് ഇങ്ങനെ പോകുന്നു
ഉം വീട്ടിൽ വീട്ടിലുള്ള പണികൾ തന്നെ ഒരു ഒന്നൊന്നര പണികൾ ഉണ്ടാവല്ലോ
അതല്ലെ മതിയല്ല വേറെന്തിനും വേണല്ലേ
ഉം ഞാനും അങ്ങനന്നെ ഇന്ന തന്നെയാണ് പിന്നെ നമുക്ക് ഒരു ബോറടിക്കില്ലേ എത്ര തന്നെ വീട്ടിലിരിക്ക പണികളൊക്കെ കഴിഞ്ഞ എന്ത് ചെയ്യും
പണി കഴിഞ്ഞാൽ വെറുതെ ഫോണും കുത്തിന്ന് അങ്ങനെ കിടക്കും പിന്നെ മോളുണ്ട് മോളായിട്ട് കൊറച്ചു നേരം അങ്ങനെ ഇരിക്കും അങ്ങനെങ്ങനെ പോകും
സ്കൂള് പോണ കുട്ടിയാ
ആ മോന് സ്കൂളിൽ പോണത ഒന്ന് രണ്ടാം ക്ലാസ്സിലാണ് മോള് പിന്നെ മൂന്ന് വയസ്സായിട്ടുള്ളു അപ്പോഅവളെ അംഗൻവാടിൽൊന്നും കൊണ്ടോയി ആക്കിട്ടില്ല
ആക്കിട്ടില്ല എന്തേ
മൂന്ന് വയസായിട്ടോ ഉള്ളു പിന്നെ ഒന്നാമത് എന്ത വെച്ച ഞങ്ങ പറന്ന് ഒരുപാട് പോവാനുണ്ട് അംഗൻവാടിക്ക് അപ്പൊ പിന്നെ അയൽ അങ്ങനെയട് മരിച്ചിരിക്ക രണ്ടു നേരം അങ്ങോട്ട് കൂടെ പോവണ്ട
കെ ജി ചേർത്തയച്ചിട്ടാ പ്രീ കെ ജി ഇടണന്ന അല്ലേ
എൽ കെ ജിൽ ആ എൽ കെ ജി ചേർത്തണം പക്ഷെ അതിറെ മുന്നന്ന് അങ്കൻവാടിൽ ഇടണം പക്ഷേ അതാണ് ദൂരം നോക്കുമ്പോ പിന്നെ മടിച്ചിരിക്കുംഏതായാലും മൂന്ന് വയസ ആയിട്ടല്ലേ ഉള്ളൂ ഒരു മൂന്നരൊക്ക ആകുമ്പോത്തേനൊക്ക കൊണ്ട് ട വിചാരിച്ചച്ച് പക്ഷ ഇരുന്ന് പരിചടെ
ആഹ് ആഹ് മോന് മദ്രസയിലൊക്കെ ചേർത്തിയോ
ഓ മോന മദ്രസില് മൂന്നാം ക്ലാസ്സിലാണ് സ്കൂളില് രണ്ടാം ക്ലാസ്സിലാണ്
അപ്പൊ ഒരു വർഷം മുന്ന ചേർത്തിയോ
ഓനിപ്പോ എട്ട് വയസ് ആകുന്ന ഓന് കറക്ട് ടൈമിലാണ് ചേർത്ത
അല്ല സ്കൂളില് രണ്ടാം ക്ലാസ് ക് മദ്രസയില് മൂന്നാം ക്ലാസ് എന്ന് ഉള്ളോണ്ട് ചോദിച്ചതാ
ആണോ അങ്ങനെ ആ നമ്മടെ മദ്രസിലല്ല ആദ്യം മദ്രസിലല്ല സ്കൂൾ തന്നെയാണ് ആദ്യം ചേർ അത്യാവിശ്യം എൽ കെ ജി യു കെ ജി പോയിട്ടുണ്ട്
ഓ അങ്ങനെ വെച്ച് നോക്കുമ്പോ അല്ലെ
യു കെ ജിലയപ്പോ യു കെ ജിലയപ്പോ മദ്രസ ഒന്നാം ക്ലാസ്സില് ചേർത്ത്
ഓ
ആ അങ്ങനെ
ഉം ഫുഡൊക്കെ കഴിഞ്ഞാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കടക്ക
കടന്നിട്ടില്ല ഫുഡ്കഴിക്കല് ഒൻപതരക്കെആയപ്പൊ കഴിഞ്ഞിട്ടുണ്ട് മക്കളൊന്നും ഉറങ്ങിയിട്ടൊന്നുവില്ല അവള് പിന്നെ ഉറങ്ങുമ്പോ ടൈആവും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ച് അത് പകല് ഉറങ്ങിയാ പിന്നെ, രാത്രി ഉറങ്ങാൻ നേരം വൈകും. അങ്ങനത്തെ ഒരു സ്വഭാവം.
രാവിലെയാ? വൈകുന്നേരത്താ? അവിടൊക്കെ?
ഇവിടെ രാവിലെണ് മദ്രസ്. രാവിലെ ഏഴിന്
വൈകി കിടന്ന എണീക്കോ? നേരത്തെ, മോൻ.
നീപ്പിക്കും. ഏ എഴുന്നേറ്റ് വരൊന്നൂല്യ ഒറക്കപിച്ചില് നീച്ച് ആണ്ട് കൊണ്ടോയി ഇരുത്തി, മുഖം കഴുകി. ണ്ടൊക്കെ ബാത്‌റൂമിൽ പോകലും രാവിലെ ഒരു വെത്തപ്പാട് ആയിന്ന്.
ആ അത് ശെരിയാണ്. അവര് പോയിക്കഴിഞ്ഞയിഞ്ഞ പിന്നെ, പിന്നെ അങ്ങനെ ആകപാട് എന്താ ചെയ്യാന്ന് - ഉച്ചക്കൽക്കുള്ള ഫുഡൊക്കെ എല്ലാര്ക്കുംബാടെ ചേർത്തിട്ട്ന്നല്ലെ ണ്ടാക്കല്? രാവിലെ തന്നെ അതോ?
അതെ അതെ. അല്ലല്ല, ഓന് സ്കൂളില് ചോറ്ണ്ട്. അപ്പൊ പിന്നെ ചോറ് - ചോറ് ഓന്ക് വെക്കണ്ട ആവശ്യന്നും ഇല്ല.
ആ ആ ആ അപ്പൊങ്ങൾക്ക് മെല്ലെ മതില്ലേ?
ഓ ഓനൊരു പത്തര ആവുമ്പോ പത്തേകാലാവുമ്പോ പോയി കഴിഞ്ഞാൽ പിന്നെ, നമ്മളെ പണികളൊക്കെ തുടങ്ങും. ഉ ച്ചക്കത്തെ- രാത്രിയിലേക്ക് ഇണ്ടക്കലെന്നെണ്.
ഉം ഉം. ഇപ്പൊ രാത്രിക്ക്‌ ചോറ് തന്നെയാ? അതോ നാഷ്ത്ത ഉണ്ടാക്കോ?
ഇല്ല ഇല്ല ചോറെന്നെ. ഇവിടെ എല്ലാർക്കും ചോറെന്നെ വേണം.
ഉം. ഇവിടെ നാഷ്ത്ത നിർബന്ധാണ്. മൂന്ന് നേരത്തെ പണിയാണ്. ഉച്ചക്കെ ചോറ് വെച്ച വൈകീട്ടും ചോറ് കഴിക്കച്ച സുഖാണ്. ഇവിടെ ഇക്കാടെ ഉമ്മയുംവാപ്പായും ഇപ്പൊക്കെ ഷുഗറും, പ്രഷറൊക്കെ ആയോണ്ട് എല്ലാർക്കും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. രാവിലെ ഒരു നാഷ്ടാ ഉച്ചക്ക്‌ ചോറ്- വൈകുന്നേരത്തേക്ക്-
ആണോ? ഭക്ഷണം ഉണ്ടാക്കാ രാത്രി?
ആ ചപ്പാത്തി, ദോശ എന്തെലൊക്കെ. പണിയാണ്.
അതെ. അത് ഭയങ്കര പണിയാട്ടോ. ആ.
ഉച്ചക്ക്, രാവിലെ എന്തായാലും എന്തായാലും- ഉണ്ടാക്കൂല്ലോ. പിന്നെ ഉച്ചക്ക്‌ ഒരു ഭക്ഷണ, ചോറ് കറിയൊക്കെ ആയിട്ട് വൈകിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാണ്ച്ച സുഖായി ഇപ്പ പറ്റുന്നില്ല.
ആലെ, ആദ്യേ അങ്ങനത്തെന്നെ ആണോ? അതോ പ്പൊ തുടങ്ങിതാണോ?
ഇല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ അടുത്തന്നെ അങ്ങൻതന്നെയാ. ഒരു ഇൻസുലിനൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ ഇക്കാടുമ്മ. എന്താ?
ഷുഗർ ഇണ്ടായിനിം.
ആ. ഷുഗർ ഉണ്ടേയ്. അതൊണ്ട് ഇൻഷുലിനൊക്കെ ഇടുന്നുണ്ടേയ്. ഷുഗർ കൺട്രോൾ അല്ലാത്തൊണ്ട് ടാബ്ലറ്റ്സ് എടുതിട്ട് ശരിയാവാഞ്ഞിട്ട് പിന്നെ ഇന്സുലിനൊക്കെ ഇടണ് ണ്ട്. അപ്പൊ പിന്നിം അത് കൂടി കഴിഞ്ഞാ ശരിയാവില്ലല്ലോ. പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ട് നമുക്ക് അതിന്റെ പിന്നാലെ നടക്കാൻ തന്നെ സമയം വെണ്ട ഒള്ളും.
ആയിനെക്കാളും നല്ലത് ചപ്പാത്തി ഇണ്ടാക്കി കൊടുക്കന്നെ.
ആാാ. പക്ഷെ, കുറേ ദിവസം ചപ്പാത്തി ഇണ്ടാക്കിയാലും പറ്റൂല. മറ്റേ ഗോതമ്പിന്റെ, മറ്റേ നുറുക്ക് ഗോതമ്പിന്റെ ഉപ്മാവ്, ദോശ അങ്ങനെയൊക്കെ ആയിട്ട്, കുഴിയപ്പം അങ്ങനെ എന്തേലും
എന്തെലൊക്കെ ആയിട്ട് വൈകുന്നേരം പണിന്നെ ല്ലേ?
പണി തന്നെയാണ്. അപ്പൊ കൊറേ നമ്മള് ഇവിടെ ങ്ങനെ ഇരിക്കുമ്പോ ശരിയാവുന്നില്ല. നമ്മള് പണികള് പെട്ടെന്ന് കഴി കഴിഞ്ഞയിഞ്ഞാലും പിന്നിം ഓരോ, വീട്ടിലിരിക്കുമ്പോ പണികളാ. പിന്നെ ശരി. നമുക്ക് എന്തേലും പുതുതായിട്ട് പഠിക്കാല്ലോ. പിന്നെ, ഹസ്ബന്റ് മാത്രേള്ളൂ. ആള് ഒറ്റക്കാണ്. ആ അനിയൻ ഉണ്ടായിരുന്നു. മരിച്ചോയ്. അപ്പൊ പിന്നെ എല്ലാം ന നമ്മളന്നെ നോക്കണ്ട അപ്പാ ആ സ്റ്റിച്ചിങ് ആണ്ച്ച നമുക്ക് വീട്ട്ന്ന് ചെയും ചെയ്യാം പഠിക്കാനായിട്ട് ഒന്ന് പൊറത്തു പോണംന്നെന്നെള്ളു
അത് ശെരി എന്താപ്പൊ പഠിച്ചൊടങ്ങിയത്
ഇതിപ്പോഞങ്ങള് ഇവിടെ ബേസിക്ക്ലാണ് ബേസിക്കും ഫാഷൻ ഡിസൈനിങ്ങൊക്കെ ഫ്രീ ആടോ അതാ സത്യം പറഞ്ഞാ പൊറത്തെറങ്ങിയത്
ആണോ ഫ്രീ ആയിട്ട് എല്ലതും പഠിപ്പിക്കും ഇല്ല
ആ ആ അതെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ട്യൂഷൻ സെ ട്യൂഷൻ എടുക്കുന്ന ഈ കമ്പനികളൊക്കെ ഇല്ലേ അവരുടെ ടാക്സ് കൊറയ്ക്കാൻ വേണ്ടീട്ട് ആ നമ്മള് കുട്ടികളെ സ്കൂ സ്പോൺസറൈത് എടുക്കും അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എച്ച് എമ്മിനൊക്കെ അറിയാലോ സ്കൂള്ത്തെ അപ്പം ഹ് അവര് പ്അവര് മുഖേനേയിട്ട് ഇൻക്കൊരു ട്യൂഷൻ സെന്ററ് ഉണ്ട് വീട്ടിക്കൊക്കെ സ്നാക്സ് ഒക്കെ കൊണ്ടന്ന് തരും കുട്ട്യാളെ അട്ത്ത്ന്ന് നമ്മള് ഫീസ് വങ്ങണ്ട അവര് നമുക്ക് ശമ്പളം തരും അങ്ങനെ ആ അപ്പ അത് ഞാൻ ട്യൂഷനെടുത്ത്ട്ട്ണ്ടായിരുന്നു വീട്ടില്
ആഹ്
അപ്പോ അത് നമ്മള് പൈസ വാങ്ങിച്ചിട്ട് കുട്ട്യാളെ എടുത്ത് നമ്മള് നോർമലി എടുക്കലാ അതായിരുന്നു പിന്നെപ്പോ ഇതിവര് കമ്പ പിന്നെ ഇത് ശ ശമ്പ ഇത് തരും നമുക്ക് തരും കുട്ടികൾക്ക് ഫ്രീ അവർക്ക് ടാക്സ് റിഡക്ഷൻ ഉണ്ടാവും പിന്നെ സ്നാക്സ് ഒക്കെ വീട്ടിക്കൊണ്ടന്ന് തരും കുട്ടികൾക്ക് അഞ്ചീസം ശനി ആ വെള്ളി മുതൽ ങേ വെ വെള്ളിയാഴ്ച വരേയുള്ളു തിങ്കൾ ടു വെള്ളി സ്നാക്സ് വീട്ടിക്കെന്നെ കൊണ്ടന്ന് അതിനുള്ള പാത്രങ്ങളും തരുംട്ടോ ഇപ്പ പത്ത് പതിനഞ്ച് കുട്ടികളുണ്ടെങ്കി ഇപ്പോഎല്ലാർക്കും കൊടുക്കാന്ള്ള പത്രങ്ങളൊന്നും നമ്മളടുത്തുണ്ടാവില്ലല്ലോ ഹ്ഹ്ഹ്ആ അങ്ങനെ കൊണ്ടുവന്ന് തീരും അപ്പ അതിന്റെ അവരൊരു ട്രസ്റ്റ് ആണേ
ആ ആ
മുഖേന വുമൺ എംപവർമെന്റ്ന്ന് പറഞ്ഞിട്ട് സ്ത്രീകള്ണ്ട് ആ അപ്പയിന് ഫ്രീ ആയിട്ട്ണ്ട് അയിന് ഫാഷൻ ഡിസൈനിംങ് ബേസിക് സ്റ്റിച്ചിങ് ഫാഷൻ ഡിസൈനിങ് പിന്നെ ആരി വർക്ക് പിന്നെന്താ പറഞ്ഞേ മറ്റേ സാരി പ്രീപ്ലീറ്റിംഗ ഇല്ലേ ഇപ്പൊ ട്രെന്റ് ആണ്ല്ലോ അത് പിന്നെ സോപ്പ് മേക്കിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് അത് അത്ര ഇതല്ല ജസ്റ്റ് രണ്ട് മൂന്ന് ക്ലാസ്സ് സ് തരാംന്ന് പറഞ്ഞിട്ട്ണ്ട് അങ്ങനെ ഒരു ഇതില് പോവ്ണ്ട്
അത് ശരി ഉം ഉം മഴൊക്കെ ഉണ്ടോ നാട്ടി
കൊഴപ്പില്ലടാ വല്യ മഴാന്ന് പറയാനൊന്നുല്ല്യ അവടയോ
ഇവടെ ഇന്ന് രാവിലെ തൊടങ്ങിയ മഴേണ് ഇതുവരെ ചോർന്നില്ല ചോരും വെരും ചോരും പിന്നെ പൊറത്തെറങ്ങാൻ കയ്യേണ്ടേ നല്ല മഴയാണ്
ആ അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ വെച്ചിട്ട്
ഇവിടെ അങ്ങനെ മഴയില്ല്യ ല്ലേ
ഇല്ല ഇവടെ അങ്ങനെ ആ ഇണ്ട് ഇൽ പക്ഷെ വല്യ ബുദ്ധിമുട്ടില്ല വല്യ വല്യ മഴയൊന്നുല്ല്യ ഇപ്പ രണ്ടീസാ ഒരു നാലിസാ മുന്നെ ഇണ്ടായിരുന്നു ഇന്നൊന്നും അങ്ങനെല്ല്യ
ഇവടെ ഇന്നാല് ഉം ഇന്നലെ ഉച്ചന്റെ ശേഷം നല്ല മഴണ്ടായിക്ക്ണ് ഇന്നൊക്കെ നല്ല മഴയാണ് ആ ഇന്ന് ശരിക്കും റെഡ് അലർട്ട് ഒക്കെ വേണ്ടീന് രണ്ടാളും സ്കൂളിലൊക്കെ പോരാ ആ ഇന്ന് രാവിലിം നല്ല കാറ്റുണ്ടായിരുന്നു മഴ എന്തൊരു മഴായിരുന്നു ന്നറിയോ ഇതുവരേ മഴ ഇപ്പൊന്ന് ചോർന്ന്ട്ട്ണ്ട്
ആ കൊളോം തോടൊക്കെ അടുത്തുള്ള സ്ഥലാ ങ്ങള്
ആ അതെ അതെ തോട്ണ്ട് അടുത്തൊരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് ഇവടെ അടുത്ത്
ആഹാ ഞങ്ങളുടെടുത്ത് മഴ പെയ്യ നല്ല തോടൊക്കെ നിറഞ്ഞ് റോട്ടില് ക്കൊക്കെ വെള്ളം വരും
ആ അവിടെ അങ്ങനെത്തന്നെ തോടൊക്കെ ഉണ്ട് നല്ല ര രസമാണ് മഴ മഴയൊക്കെ ആയാലും ഇങ്ങനെ പോവാനൊക്കെ അല്ല രസമാണ് ഞങ്ങൾ പോകാറുണ്ട് തോട്ടിൽ കള
ഓ കുട്ടികളയും കൊണ്ട്
ആ അതെ അതെ ആദ്യം അവിടെ തിരുമ്പൊക്കെ ചെയ്യായിരുന്നു തോട്ടിൽ വെച്ചിട്ട് കല്ല് തിരുമ്പുന്ന കല്
ആഓ ഇപ്പ ഇന അങ്ങനെ ആരും പോണില്ലല്ലോ ഇപ്പൊ പണ്ടൊക്കെ ക്കെ നമ്മളുടെ ചെറുപ്പത്തൊക്കെ നമ്മള് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ മക്കളൊപ്പോ നമ്മള് കൊണ്ടു പോകാറുണ്ടോ നമ്മള് കളിക്കാനല്ലാതെ കുളിക്കാനായിട്ട്
ഇപ്പൊ ഈ അടക്ക എത്തി പണിതപ്പോ അപ്പോ ആരും അങ്ങനെ തിരുമ്പാൻ പോവാെ ഞൊരു കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അവിടെ പോയി തിരുമ്പലൊക്കെ ഉണ്ടായി ഇവിടെല്ലരും അവിടുന്ന് തിരുമ്പല് അടുത്ത് രൊക്കെ അപ്പൊ ഓരോരുത്ത ഓരോ പേസ്റ്റികൾൊക്കെ ഇട്ടിട്ടേ ആറൂം അങ്ങനെതിരുമ്പാ പോവാ വെള്ളത്തിൽ കൊണ്ടുപോയി ഇടും അ ആ അങ്ങ ആ
ട്ടോ പണ്ടൊക്കെ ഇപ്പോഴൊന്നും ആരുല്ല ഇപ്പൊ എല്ലാരും വീട് അടുള്ളിൽ തന്നെ പിന്നെ എങ്ങനെ കാണാനും പോകാന പോലെ ആയി ജസ്റ്റ് കുട്ടികളെ കൂട്ടിതാണ് കളിച്ചത് ഉമ്മ എന്നൊക്കെ പറഞ്ഞ കൊടുക്കാൻ വേണ്ടട്ട് കൂട്ടിട്ട് ഇറങ്ങാന ന പറഞ്ഞ നിങ്ങൾ പറഞ്ഞോ അപോലെ് എന്താ പറയാ മാടിനൊക്കെ കഴുകിട്ടൊക്കെ നമുക്ക് ഇഷ്ട
ആ അതെ അതെ വേസ്റ്റുകൾ കുട്ടികള പമ്പേഴ്സ് അങ്ങനത്തെൊക്കെ അങ്ങോട്ട കൊണ്ടുപോയിട്ടിട്ട് വള്ളി ടായിക്ക പിന്നെ ആര് പോവാനക്കെ കാടായോണ്ട് പോകാനും പറ്റാന്നാവ അങ്ങനെയൊക്കെയാണ്
പണ്ട് എല്ലാരും അങ്ങനെ കൂടി എല്ലാരും അവിടെ പോകായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ ആരും ഉപയോഗിക്കാതെ ഇ അങ്ങനെ ഉപയോഗ ശൂന്യ യി
അതെ അതെ നോക്കട്ടോ ഞാൻ വിളിക്ക ഉം